ആഹ് എന്താ വിശേഷം
സുഖം ഇയാക്കൊ
സുഖം എന്ത് ചെയ്‌ണു
ഞാൻ സ്റ്റുഡന്റ് ആണ്
ആഹ് ആഹ് എന്താ പണിയിലാണോ
ആഹ്
പണി ചെയ്‌യുവാ
ആഹ് ഇപ്പോ ഹ ആ വീട്ടിലാണ്
വിട്ടിലേ
ആഹ്
നാട്ടില് മഴയൊക്കെ ഇണ്ടോ
ആഹ് മഴയൊക്കെ ഇണ്ട്
ഉം ഇവിടെ ഉച്ചവരെ ഇണ്ടായിരുന്നു പിന്നെ കൊയപ്പൊന്നുല്ല അപ്പൊ- കൊയപ്പില്ലാത്ത കാലാവസ്ഥയാണ്
ആഹ് ആഹ്
ഉംഎന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്താ
ചിക്കൻ ഒണ്ടായിരുന്നു തോരൻ പിന്നെ അവിയല് ബീറ്റ്റൂട്ട് വെച്ചിട്ട് കി - കിച്ചടി ഒണ്ടല്ലോ അത് ഒണ്ടായിരുന്നു രണ്ടയിറ്റം അച്ചാറുണ്ടായിരുന്നു
ആരാ ഇതൊക്കെ ഇണ്ടാക്കല്
ഞാനും അമ്മയും
ആഹ് അടിപൊളിയണല്ലോ
ഉം
പിന്നെ എന്നിട്ട് വേറെ ആരൊക്കെയാ വീട്ടിലുള്ളെ
അനിയൻ ചേട്ടൻ അമ്മ പപ്പ അനിയത്തി
ഉം ഫുഡൊക്കെ രണ്ടു പേരുണ്ടാക്കുമ്പോ പിന്നെ ടേസ്റ്റ് ഒക്കെ നോക്ക് ആരാ അമ്മ തന്നെ ഉപ്പ്‌ ഉണ്ടോ ഒക്കെ അതൊക്കെ അറിയോ
ഉം
ഏഹ്.
കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണോ
ആര് ഞാനോ ഓഹ് ഒരുപാട്
ഉം
അതാ ചേച്ചിക്ക് വേറെ എന്തേലും ഉണ്ടാക്കാൻ അറിയോ അല്ലേ നമ്മളെ ഈ സ്പെഷ്യൽ ഫുഡുകൾ എന്തേലും-
എങ്ങളെ വയസ് ഒണ്ടാക്കും എഗ് റൈസ് ഒണ്ടാക്കും ഫ്രൈഡ് റൈസ് ഒക്കെ ഒണ്ടാക്കും ചിക്കൻ ബിരിയാണി ഇണ്ടാക്കും പെറോട്ട ഉണ്ടാക്കും
എങ്ങനെയാ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കല് അത് ഒന്ന് പറഞ്ഞരോ നിങ്ങളെ റെസിപ്പി എങ്ങനെയാന്ന് നോക്കാലോ ആദ്യം എന്താ ചെയ്യല്
ഏഹ് ചിക്കൻ വയ വയട്ടും ഇല്ല ഇല്ല പൊരിക്കും പൊരിച്ചിട്ട് ഉം ആഹ് അങ്ങനെയാണ് നമ്മൾ വയ്ക്കണെ ഇവിടെ
ആഹ്
ഉം
അത് എങ്ങനെയാ ഒന്ന് പറയോ?
എനിക്ക് അങ്ങനെ പറഞ്ഞ് തരാൻ അറിയത്തില്ല
എങ്ങനെയാണ് ഉണ്ടാക്കണത് ഫസ്റ്റ് പൊരിക്കുക എന്നിട്ട് പിന്നെ എങ്ങനെയാണ് അവിടുത്തെ ഇവിടുത്തെ ഒരുപോലെയാണോന്ന് നോക്കാലോ
എന്നിട്ട് തക്കാളി കറി വേപ്പില അതൊക്കെ ഇട്ട് വയട്ടും
സവാളെയെ
ആഹ് സവാള അതൊക്കെ ഇട്ട് വഴറ്റി എടുക്കും
ഏഹ് ഏഹ് എന്നിട്ട് പൊരിച്ച ചിക്കനയിക്കിടും
ആഹ് എന്നിട്ട് ചോറ് ആഹ് ഒരു
മസാ എന്തൊക്കെയാ പൊടികളൊക്കെ ഇടാ
എന്തോ ഒരു പട്ടയൊക്ക ഇല്ലേ പട്ടയൊക്കെ ഇടും പിന്നെ ഫ്രൂട്ടിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടും ജെറി ഫ്രൂട്ടിന്റെ ഇതൊ ക്കെ ഉണ്ടല്ലോ
ഫ്രൂട്ടിയോ
ഫ്രൂട്ടി ഫ്രൂട്ടി ആഹ്
ഏഹ് അതൊക്കെ ഇടുവോ?
ആഹ് അതൊക്കെ ഇടും.
ആഹ് ആഹ് അപ്പൊ പിന്നെ എന്തൊക്കെയാണ് സ് പൈസികളിടുകാ
പിന്നെ കശുവണ്ടി അതൊക്കെ ഇടും
ആഹ് പൊടികളെന്തൊക്കെയാ ചേർക്കുക മസാലയില്
ബിരിയാണി മസാല
ആഹ്
അതൊക്കെ ചേർക്കും മസാല ഐറ്റംസ് എല്ലാം ചേർക്കും
ആഹ് മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ചേർക്കുവോ
ആഹ് അതൊക്കെ ചേർക്കും
ആഹ് എന്നിട്ട് പിന്നെ? ചോറൊക്കെ ഇട്ട് ദമ്മാക്കും ഏത് ഓയില് ഉപയോഗിക്കല്
നമ്മള് സൺഫ്ലവർ
എ ആ അപ്പൊ ആർ കെ ജി ഉപയോഗിക്കില്ല
ഇല്ലേ ഇല്ല
ഉം അങ്ങനെ ബീഫ് ബിരിയാണിയൊക്കെ അറിയോ
ബീഫ് അറിയത്തില്ല എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല
ആഹ് അങ്ങനെയല്ലേ വീട്ടില് ആർക്കൊക്കെ പറ്റൂല
ആഹ് അവരൊക്കെ കഴിക്കും എനിക്ക് പറ്റൂല്ല
ആഹ് അങ്ങനെയല്ലേ വേറെ എന്തൊക്കെ ഇണ്ടാക്കാൻ വഴിക്കും
ഞാൻ ടൊമാറ്റോ റൈസ് പിന്നെ എഗ് റൈസ്
ഏഹ്
ചെക്റൈസ് ഒക്കെ യൂട്യൂബിലുണ്ട് അത് കണ്ട് പഠിച്ചതാ
ആഹ് അങ്ങനെ ഉം തോരന് എന്തേനു ഇന്ന് ഇന്ന് എന്തേ തോരന് ഇണ്ടായിന്നില്ലേ അത് എന്തുകൊണ്ടേ ഇണ്ടാക്കി
പയർ തോരൻ
പയർ തോരൻ ഉം ഉം അവിൽ ആഹ് അതെ തേങ്ങ ച ചതച്ചിട്ട് അതെങ്ങനെയാണോ എ പായസം ണ്ടാക്കാൻ അറിയോ
ആഹ് പായസം പാൽ പായസം നമുക്ക് ഇവിടെ മിക്സ് കിട്ടും
ആഹ് ആഹ് മറ്റേ പാൽ പാലട അതോ സേമിയനന്നെ ഏഹ് പാലട പായസം തന്നെയല്ലേ കേൾക്കണ ആഹ് ആഹ് പാലട പായസം പാലടയാണോ ആ കേക്കണില്ലേ
ആഹ് പാൽ
ആ ആഹ് വേറെ എയിനെ ഇതൊക്കെ ഇണ്ടാക്കാൻ നറിയോ കേക്ക് ഐറ്റംസ് പുഡിങ് അങ്ങനെയൊക്കെ അറിയോ
കേക്ക് ഐറ്റംസ് ഇടക്ക് നമ്മൾ ഉണ്ടാക്കി സൂപ്പർ ആയിരുന്നു വീട്ടിൽ ഉണ്ടാക്കിയായിരുന്നു
ആഹ് ഇണ്ടാക്കണ ഉപകരണങ്ങളൊക്കെ ഉണ്ടോ അവിടെ
ആഹ് ഉണ്ട് ഉണ്ട് ഇനി അടുത്ത് പുട്ടിങ്ങ് ഒന്നുണ്ടാക്കണം
ഇതുവരെ ഇണ്ടാക്കില്ല ആ ബ്രെഡും കൊണ്ട് പുഡിങ്ങ് ണ്ട് അടി പോളിയാ
ആഹ്
സൂപ്പറാടാ അത് ബ്രെഡ് കട്ടയ്യ പാൽ എന്നുപോലെ കസ്റ്റാഡ് പൌഡർ അതൊക്കെ ഇട്ക്കാണ്ട്
ആഹ്
ഒന്നും ഉണ്ടാക്കി നോകോണ്ടു റെസിപ്പിയ ഒക്കെ ന്നിട്ട് വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാനായോ എത്രണിക്കാ കഴിക്കലേ ഹലോ കേക്ക്ണില്ലേ കേക്ക്ണില്ലേ കേക്കിണില്ല
കേക്ക്ന്ന്ണ്ട് പറഞ്ഞോ
ഏ ന്നട്ട് വായിക്കാനൊക്കെല്ലേ സ്കൂള്ത്തെ
ആഹ് വായിക്കും. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നിക്കുന്നു.
ആ ആ- പിന്നെ എപ്പളാ ഫുഡൊക്കെ കഴിക്കല്ലേ വൈകുന്നേരത്തെ?
നമ്മള് ഒരു പത്ത് മണിയക്ക ആവും.
ആഹ് വായിക്കല്ണ്ടോ ഇവിടെ ഞങ്ങള് പത്തണിയവുമ്പോത്ത്ന്ന് കിടക്കും ഉം ഇവളരു എട്ട് എട്ടരക്കെ ആകുമ്പോത്തിന് ഒക്കെ ചോറൊക്കെ വഴച്ച് എല്ലരും കട ചെറിയ കുട്ടിയുണ്ട് അപ്പോഴ് പിന്നെ കിടക്കും.
ഉം ഉം-
രാവിലെ നേരത്തെ എണീക്കോ?
ഉം
ഉം നീ എന്താ വേറെന്തേലൊക്കെ പഠിക്ക പഠിക്കണ്ടി വരും വേ കോഴ് സൊക്ക എന്തേല്ലെടുത്ത്.
പിന്നെ
എന്നിട്ട് അമ്മയൊക്കെ എവിടെ?
അമ്മയൊക്കെ ഇവിടെ ഇണ്ട് ഇന്ന് ഞായറാഴ്ചയല്ലേ അതുകൊണ്ട് എല്ലാരും വീട്ടിലുണ്ട്.
ആഹ് എല്ലാരും ഉണ്ടാവൂലേ? ഏ വേറെ കേക്ക്ണില്ലേ?
പിന്നെന്താ സുഖണോ?
ആഹ് സുഖാണ്.
ഉം. ഫുഡൊഒക്കെ കഴിച്ചോ?
ഇല്ല കഴിച്ചില്ല ടൈം ആവണൊള്ളൂ.
മം ഉം.
യാത്ര പോല്ണ്ടൊ എങ്ങട്ടയിലൊക്കെ?
ആഹ് ഞാൻ റൈഡ് ഒക്കെ പോവാറുണ്ട്.
ആഹ് ഫാമിലി ആയിട്ടോ അതോ
നിങ്ങൾക്ക് നിങ്ങളത് ലവ് മാര്യേജ് ആയിരുന്നോ അറേഞ്ച് മാര്യേജ് ആയിരുന്നോ?
അറേഞ്ജ് മാര്യേജ്.
ഉം ഉം
ഏതിനോടാ കൂടുതൽ താല്പര്യം.
എനിക്ക് ലവ് മാരേജ്. ആഹ്
ആഹ് എനിക്കാണ്ടായിരുന്നു അതുപോലെ പറയാനാണെ ഒരുപാട് കഥകളുണ്ട് സക്സസ് ആയില്ല. ഒന്ന് വിചാരിച്ച പോലെ നടന്നില്ല അപ്പൊ പിന്നെ വീട്ടുകാരെ വേദനിപ്പിക്കണ്ടല്ലോ വിചാരിച്ച ച്ച്അറേഞ്ചിന് വയങ്ങി അതൊരു വല്ലാത്ത ഫീൽന്നെ
അഹ് ആഹ്
പ്രണയിച്ചവർക്കൊള്ളൂ അത് എന്താന്നറിയാ അൻ്റെ ചോദ്യത്തിന്ന് ഇൻക്ക് മനസ്സിലായത് അതാണ് അതാണ് അന്നോട് ഞാൻ പറഞ്ഞത് ഇനി എത്ര കല്യാണം കഴിഞ്ഞാലും ആ ഒരാളെ മനസ്സിന്ന് മറക്കാൻ കഴിയൂല സത്യല്ലേ? ഉ അത അങ്ങനെണ് അതാണ് അതിന്റെ ഒരു ഒരിത് എന്താ പറയാ
ആഹ് അതാണ് അതി
ഇത് ഉം അത് സ് എന്താ ജീവിതകാലം മുഴുവനും ശരിയായാമതി അത്രേള്ളൂ ഞമ്മള് കൊറെ കേട്ടും ചിന്തിച്ചും കണ്ടും അറിഞ്ഞൊക്കെന്നിന്നാ തായി
ആഹ്
അതാണ് പ്രാർത്ഥിക്ക ജീവിതല്ലേ ഒന്നൊള്ളൂ
ന്നാ ശെരി വിളിക്കാ
ആഹ് ശെരി